ഹലോ ആഹ് പറയ്. ആഹ് കേക്കാൻ പറ്റുന്ന്. എന്ത് ചെയ്യുന്നു?
ആഹ് ഹൗസ് വൈഫാണ്. ഹാ പിന്നെ അത്യാവശ്യം കൊർച്ച് കൃഷികളു ആയിട്ടൊക്കെ പോവുന്നു.
കൃഷിയുണ്ടോ?
ആഹ് കൃഷിയുണ്ട് കൃഷിയുണ്ട്.
വീട്ടി തന്നെ എല്ലാം ചെയ്യും അല്ലേ. എന്തൊക്കെയുണ്ട്?
അങ്ങ് ഒരുപാട് പൊറത്ത് കൊടുക്കാ മേണ്ടിയൊന്നുല്ല നമ്മുടെ ആവശ്യത്തി ത്തിനക്കെ എട്ക്കാവേണ്ടിയുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്
ഈ വളങ്ങളൊക്കെ നല്ലതൊക്കെ ചേ
ഒഹ് ഏഹ് എന്തോ
ചെയ്ത് കഴിക്ക്യുന്നേക്ക നല്ലേയല്ലേ
ആഹ് പിന്നെ അമ്മള് വെഷം വെഷൊല്ലാത്ത ആഹാരം കഴിക്ക്യാൻ പറ്റ്യൊങ്കി അത് തന്നെ അംദ്രുരില്ലാ അഹ് നല്ലതെ
ഏറ്റവും വല്യയ നല്ലത് അപ്പെന്തൊക്കെയുണ്ട്
അത്യാവശ്യം ആഹ് മൊളക് തക്കാളി വെണ്ട വഴുതനങ്ങ്യ പിന്നെ മത്തനുണ്ട് മത്തൻ കുമ്പളങ്ങ്യ വെള്ളരിക്ക്യ അത്രയുണ്ട് ആഹ് ഓരോതായി റ്റംസ് എല്ലാം ഉണ്ട് പിൻ അഹ് പിന്നെ നമുക് ക്ക്‌ സവാളയും കിഴം കിഴങ്ങും കേബേജും അങ്ങനെയൊക്കെ മാത്രം മതി വാങ്ങിക്യുന്നത്
അച്ചാമതിയല്ലോ
എപ്പഴൂല്ല എപ്പഴൂല്ല സീസൺ സമയത്തല്ലേ കാണത്തൊളു
ആഹ് ആഹ് ചീരയൊന്നും നടത്തില്ലേ അപ്പൊ
ചീര ഇപ്പം നട് ഉണ്ടാര്ന്ന് ചീര ഇപ്പം മഴ സമയല്ലേ മഴ സമയാമ്പഴ്ത്തന്നെ ചീര നശി ച്ചോപ് ആഹ് ആഹ് എൽ ആഹ് ഓരോന്നിനു ഓരോസ് സമയങ്ങളുണ്ട്
ആഹ് അതൻസരിച്ചിട്ടായിരിക്ക്യും
ചഈ മഴ സമയത്ത് അങ്ങനെ ഒരുപാടണ്ണം കിളിക്ക്യത്തില്ല ഇനിയിപ്പ ഇഞി നട് ട്ട് കഴിഞ്ഞാ ആഹ് ഇന് നമൊക്ക് ഓഹ് ഓണം ഒക്കെ ആവുമ്പഴ്ത്തേനും പച്ചക്കറികള് കിട്ടും
ഓണോക്കെ ആവുമ്പോ പൊറത്ത്ന്നൊന്നും മേടിക്ക്യണ്ട എന്തായ
ആഹ് ആഹ് അത്യാവശ്യം ഒര് കൊറ്റാനൊക്കെള്ളെ സ്‌പെട് ആഹ് ന്ന അതാൺ ആതാതെ ആഹ് ജൈവ കൃഷ്
ഉമ്മടെ വീട്ടിതന്നെ നല്ല നമ്മടെ വീട്ടി തന്നെ ചെയ്യുന്ന നല്ല വിഷമില്ലാത്തത് കഴി
ആഹ് ആണാണ് ശരീരത്തിന് നല്ലത് അത് തന്നെയാണ് പിന്നെ അങ്ങനെ ആക്രി ഓഹ് മക്കൾ രണ്ട് മക്കള്ണ്ട്
സ്കൂളിൽപോയോ
അവര് വല്യയ കുട്ട്യേളാ ഒരാള് സി ഐ ക്ക്യും ആഹ് ഒരാൾ
ണ്ടണ്ടർത്തോ
ല്ല ല്ലാ ഒരാൾ സി ഐ ക്ക് പഠിക്ക്ന്ന് ഒരാള് ബി എസ് സി നേഴ്സിങ് ആഹ് ഇങ്ങളെ എൻ്റെ എത്ര മക്കൾണ്ട്
എനിക്ക് ഒരാളേ ഉള്ളൂ ഒന്നാം ക്ലാസ് പഠിക്ന്ന്
ആഹ് ഇതിനകത്ത് ഞ്യാം വിളി ച്ചോരെൽ വിൽച്ചോരുടെ എല്ലാം കുഞ്ഞു കൊച്ചുങ്ങളാ എന്റെ മാ ത്രേ ഞ്യാമാത്രേ ഉള്ളത്തിരി മുതിർന്നത്
ആഹ് ആം പിന്നെ ജോലിയൊക്കെ തീർന്നോ വീ
ആഹ് ജോലിയെല്ലാം കഴിഞ്ഞ് രാ ജോലി രാവിലെ ഹസ്ബൻന്റ് പോവുമ്പഴ്ത്തേനൊരുവിധം ജോലിയെല്ലാം കഴിയും അഹ് ആഹ് മീനൊക്കെ ഇന്നലെ വാങ്ങും ഇന്നലെ കൊണ്ടുവരും തലേന്ന് കൊണ്ടുവരും അപ്പത്തേൻ രാവിലെ എട്ത്ത് കണ്ടിശ്ശ് ആഹ് രാവിലെ ഇല്ല രാവിലെ ഇന്നാ ഇന്ന് അഹ് ഇങ്ങോട്ട് പറയാമെന്ന്
മത്തിയോ?
ഇന്ന് മത്തിയല്ല ഇന്ന് വെള്ളാക്കണ്ണിന്ന് പറഞ്ഞൊരു മീൻ കിട്ടി.
ഓഹ് ഓഹ് അതൊക്കെ കറിവെ മീൻ കറിമാത്രേ വെച്ചോളോ?
മീൻകറി, മീൻ കറി വെച്ച്, മീൻ പൊരിച്ച്, ഏഹ് പിന്നെ നാത്തോലി കണ്ടിച്ചത് ഇരിപ്പുണ്ടായിരുന്നു ഉള്ളി വെച്ചതുണ്ടായിരുന്നു അപ്പൊ അതിനെ എടുത്ത് തോരം വെച്ചു. വെണ്ടക്കെ മെഴുക്ക് വരട്ടി . അല്ല അമ്മള് കൊടുത്തുവിടും ചോറ് കൊടുത്ത് കൊടുത്ത് വിടുമ്പം ഇത്തിരി എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാൻ ആ ചോർ കൊണ്ട് പോവും. അന്നേരം എന്തെങ്കിലും കൊണ്ട്പോ കൊടുത്തയക്കണ്ടേ.
ആഹ് അപ്പൊ രണ്ട് മൂന്നെണ്ണം കാണും.
ആഹ് അന്നേരം എന്തായാലും എന്തായാലും ഒരു തോരൻ കറി.
ആഹ് കാണും രാവിലെ അപ്പൊ എത്ര മണിക്ക് എണീക്കും വെളുപ്പിനെ എണീക്കുവോ?
ഇല്ല ഒരുപാട് വെളുപ്പിനൊന്നുംണിക്കത്തില്ല ആർ മണിയാകുമ്പോഴേ ഞാൻ എണീക്കത്തോള്ളു. പിന്നെ നമ്മൾ ഒരു നമുക്ക് കൊച്ചുങ്ങളെ ഒന്നും ഒരുക്കാനില്ലല്ലോ. അതുകൊണ്ട് ജോലി അടുക്കളേലും കയറി ചായയിട്ട് കാപ്പിയായി
ആ രാവിലത്തെ ഫുഡൊക്കെ അപ്പൊ എന്നും വെക്കത്തില്ലേ?
രാവിലെ കാപ്പി ഇന്നും ഉണ്ടാക്കും. പിന്നെ അതിന് മോളും കൂടെ വന്ന് ഹെൽപ് ചെയ്തു തരും.
ഹെല്പ്പിയായി.
ആഹ് അവള് തന്നെ കാപ്പി ഉണ്ടാക്കുന്ന, അപ്പആയാലും ദോശ ആയാലും അതുണ്ടാക്കുന്ന അവളങ് ഉണ്ടാക്കും, പിന്നെ ആഹ് അതുകൊണ്ട് അല്ല ഒമ്പതര ആവുമ്പഴത്തേന് ഒരു വീധം ജോലില്ലാം കഴിയും.
ആണല്ലേ ആഹ് ഉം.
തൂപ്പും പാത്രം കഴിവൊക്കോ ആഹ് തുണി കഴുകലും. അങ്ങനെ കൊറെ പരിപാടികളുണ്ട് അത് കഴിഞ്ഞ പിന്നെ ഫ്രീയണ് ഫുൾ ഫ്രീ ആണ്.
ആഹ് ഹാ ഹാ ഹാ മഴ ഉണ്ടോ അവിടെ?
ഇല്ല ഇല്ല കഴിഞ്ഞ ശനിയാഴ്ച മഴ പെയ്തതാ പിന്നെ മഴ പെയ്തിട്ടില്ല.
ആണല്ലേ നമുക്കു ഇവിടെ മഴ പെയ്യാതെ കിടക്കും ആണല്ലേ ആഹ്. നമുക്കിവിടെ മഴ പെയ്യാതിരിക്കുവായിരുന്ന ഇപ്പൊ ഇതേ മഴയുണ്ട് രാവിലെയൊക്കെ എന്നിട്ട് ഇപ്പൊ കുറഞ് പിന്നെ മഴ പെയ്ന്ന്.
ആഹ് ഞാൻ ഇന്ന് കൊച്ച ഇന്നൊരു കൊച്ചിനെ വിളിച്ചപ്പോ ആ കൊച്ചു പറയുന്ന കേട്ട് അവിടെ ഭയങ്കര മഴയായിരുന്നു ഇങ്ങനെ വൈക രാത്രിത്തെ കണക്കി ഇരിട്ടായി പോയ
ഓഹ് ഇത് അത്രയൊന്നും ഇല്ല. വെയില് വരുന്ന്, പോകുന്ന്, മഴ പെയ്യുന്ന് അങ്ങനൊക്കെ.
ആഹ് ആഹാ അഹ് നമ്മുക്ക് പിന്നെ കൂടുതൽ രാത്രിയിലാണന്നു തോന്നുന്നു മഴ. രാവിലെ എണീക്കുമ്പോ കാണാം മുറ്റം മൊത്തം നനഞ്ഞു കിടക്കും.
നനഞ്ഞ് കിടക്കും. അപ്പൊ രാത്രി പെയ്യുന്നതാ. ഒന്നോർത്താ അതാ നല്ലത് രാവിലെ നമുക്ക് തുണി കഴുകുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. രാത്രി പെയ്യുന്നതാ നല്ലത്.
അത് തന്നെ ജോലിക്കാർക്ക് ജോലി ക്കൊക്കെ പോവാലോ അപ്പഴത്തേന്. അല്ലെ. ആഹ് മ യാണെങ്കിൽ പിന്നെ അവരുടെ കാര്യവും കഷ്ടമല്ലേ ഒരു ജോലിക്കും പോവോനും ഒക്കത്തില്ല ഒന്നും ഒക്കത്തില്ല. പിന്നെ അന്ന്അന്ന് അന്നന്ന് പോയി ജീവിക്കുന്നവരുടെ കാര്യം കഷ്ടല്ലേ മഴയാണെങ്കി.
ആണ് ശരിയാ ബുദ്ധിമുട്ടാണ്.
നമ്മള് ചൂട് എത്ര വേണേങ്കിലും സഹിക്കും പക്ഷെ മഴ ഒരു ദിവസം പെയ് ത് കയ്ഞ്ഞാ പിന്നെ ആർക്കും മയേ ഇഷ്ടല്ല.
വെയിലാവുമ്പോ നമുക്ക് എവിടെ വേണെങ്കിലും പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ തുണി യൊണ ക്കും എല്ലാം നട പക്ഷെ മഴയത്ത് തുണിയും ഒണങ്ങത്തില്ല നമുക്ക് എവിടെയും പോവാനും പറ്റത്തില്ല വെളിയിൽ പോലും വീടും പരിസരവും തന്നെൊക്കെ നാറിപ്പുഴു
ആന്ന് ആന്ന് പിന്നെ ഒന്ന് തൂക്കാൻ പോലും പറ്റത്തില്ല മി മുറ്റൊക്കെ നാശായിട്ട് കെടക്കും.
ആഹ് ഞങ്ങടെ ഞങ്ങടെ അമ്മയാണെങ്കി മഴയത്തും തൂക്കും. ഭയങ്കര വൃത്തിക്കാരിയാ മഴയത്ത് നിന്ന് മിറ്റം തൂ ക്കണോന്ന് പറഞ്ഞോണ്ട് നിന്നു തൂക്കും ഞാനപ്പോ പറയും മമ്മിക്ക് വല്ല വട്ടാണോ ഈ മയ ഏത്ത് ഇങ്ങനെ തൂക്കാൻ വേണ്ടി ഞങ്ങടെ അമ്മ ഇങ്ങനെ തൂത്തോണ്ടേ ഇരിക്കും. തൂത്തുതുടച്ച് ഈച്ചയാന്ന് ഈച്ചയല്ലേ മഴ വന്നാ ഫുള്ള് ഈച്ചയും
ന്നാ കയ്ഞ്ഞാ പിന്നെ ഈച്ചയും കുരു
ഈച്ച ഈച്ചയും എറുമ്പും പിന്നെ എല്ലാമാണ് നമ്മള് എത്രയൊക്കെ വൃത്തിയാക്കിന്ന് പറഞ്ഞാലും
ഈ മഴയത്ത് തൂത്താ എല പോവോ? ആ വെള്ളത്തിപ്പ ഒ ട്ടികെടക്കത്തല്ലേ ഒള്ള്.
ആഹ് വരത്തില്ല നമ്മള് തൂക്കുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരിക്കും.
ത്താലും വരത്തില്ല അന്നേരം അത്രയും കഷ്ടപ്പെട്ടാണ് തൂത്തുവാരി എട്ക്ക്ന്നത്.
ആഹ് ഞങ്ങടെ മിത്ര മഴ വന്നാൽ അത് തന്നെ കോമഡിയാണ്.
അതോണ്ട് പരിസരം വൃ ത്തിയായിട്ട് കെടക്കും.
ആഹ് പരിസരൊക്കെ നല്ല വൃത്തിയാ എപ്പഴും അത് തന്നാ ഫുള്ള് തൂ എൽപ്പഴും ഇതാക്കണം ഞാന വഴക്കാ ഇരുവത്തിനാല് മണിക്കൂ ആഹ്.
നമ്മടവടെ ഞമ്മടവടെ മിറ്റം പക്ഷേ മോളാന്ന്ള്ളൂ
ഓഹ് അതുകൊണ്ട് പിന്നെ കൊഴപ്പീല ഞങ്ങെടെ ഞാൻ തൂത്താനും പിടിക്കത്തില്ല.
ആഹ് ഹാ. എനിക്ക് പിന്നെ ആരെങ്കി ആരെങ്കിലും തൂ ത്ത് തന്നാമതിന്ന് പർഞ്ഞിരിക്കാ ഞാൻ.
എടയ്ക്ക് ഞാൻ തൂ ക്കും എന്നാലും എന്നാലും കുറ്റം പറയും നമ്മള് തൂത്താലും വൃത്തിയായില്ല അങ്ങനെ ഇങ്ങനാന്നും പർഞ്ഞ്.
ആഹ് ഹാ.
ഉം മയെത്ത് മഴ പെയ്താലും മേലെ തുണി സഹിതം കഴ്കിക്കൊണ്ടിരിക്കും.
കഴുകിക്കൊണ്ടിരിക്ക്യാ എന്നിട്ട് ഇങ്ങനെ കഴു അങ്ങനെ കഴുക്യാ ഒണങ്ങോ? ഇങ്ങനെ വെറ്തെ മഴയത്തിടാൻന്നല്ലേ ഒള്ളേ.
മഴയത്തിടത്തില്ല അടിയല്ല മ അ വിക്കിയും പിന്നപ്പർത്തെ വീട്ടിൽ ഷീറ്റുണ്ട് അവിടൊക്കെ കൊണ്ടുപോയിടും അല്ലാതെ വ വേ അകത്തൊന്നും ഇടുകയോ മഴ കൊള്ളിക്കുന്നെ ഇഷ്ട്ടവല്ല. തുണിയിടാത്തെ ഈ അമ്പത് വട്ടം എനി ക്കാണെങ്കി ഈ തുണിയിട്ടയ്ഞ്ഞാ പിന്നെ മൈന്ഡെയ്യുന്ന ഇഷ്ട്ടല്ല ഈ അമ്മ അമ്പത് വട്ടം പെറക്കും പിന്നെ ഇ ടും പിന്നെ പെറക്കും പിന്നെ ഇടും അങ്ങനങ്ങനുള്ള റുട്ടീൻ രീതിയിലാ പോവുന്നെ
ഹ് ഹ് ഹ്. അ അമ്മ അമ്മക്ക് അത് കാരണം വെറുതെ ഇരിക്കാൻ സമയം ഇല്ലല്ലേ
ആഹ് അവർക്കൊക്കെ ജോലി ചെയ്ത് ചെയ്ത് ചെയ്ത് അവർക്കൊന്നും അങ്ങനെ ഇരിക്കുന്ന ഒന്നും ഇഷ് ട്ടെല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കും.
ആന്ന് പ്രായായർക്ക് അത് തന്നെ എന്റെ അമ്മേ ഇത് തന്നെ അമ്മേം ഇതുപോല മിറ്റം തൂപ്പും എല്ലാം അമ്മ ഒറ്റക്കാണ് ചെയ്യുന്നത് ഹ്. ഞാൻ ആലോയ്ക്കയും ചെയ്യും എന്റെ വീട്ടിലാണെങ്കി ഇഷ്ട്ടം പോലങ്ങ് ക കരിയില കേറി കെടക്കയും ചെയ്യും. അന്ന് മരങ്ങൾ ഒരുപാടുണ്ട് അപ്പോഴത്തേക്ക് എല്ലാ ദിവസവും നിന്ന് തുക്കുന്നതാണ് ഞാൻ മനസി ചിന്തിക്കും ഈ പ്രായായിട്ട് കെടന്ന് തൂക്കുന്ന നോക്ക്
ഇതന്നാ എന്റെമ്മക്ക് ഒരുപാട് പ്രായൊന്നും ഇല്ല ഉം എന്നാലും അവര് അവരുടെ ശീലം വൃത്തിയായിട്ട് ട്ട് സൂക്ഷിച്ച ആ ഒരു രീതി വരുന്നതങ്ങും ഇതാക്കി പോവുന്നതാ.
ആഹ് ആഹ് അല്ല അങ്ങനെ ജോലി ചെയ്തവർക്ക് ജോലി ചെയ്തേ പറ്റത്തുള്ളൂ ജോലി ചെയ്യാതായി കഴിഞ്ഞ അവരങ്ങ് ഇ ര്ന്ന് പോവും അതുകൊണ്ട് അവര് ആഹ് ആത് അത് ചെയ്തേ പറ്റത്തൊള്ള് ആഹ് കുഞ്ഞിനി എപ്പഴ് വരും
കുഞ്ഞിനി വൈകിട്ടാവും വരാൻ ചോറ് വെ ക്കെ ആയിട്ട് ചോറും ലഞ്ചും സ്നാക്സും ഒക്കെ ആയിട്ടാ പോവുന്നെ ഇന്നാണെങ്കി ഇന്നലത്തെ ചോറ് സാധാരണ ചൂടാക്കി വെച്ചിട്ടാ നമ്മള് തലേന്ന് എടുത്ത് വെക്കും ഇന്നലെത്തെ ചോറ് ഫ്രിഡ്ജി പിന്നെ ചൂടാക്കി തെളപ്പിച്ചാ കൊടുത്ത് വിടുന്നത് പിന്നെ ചോറ് ഇന്നലെ ഇല്ലായിരുന്നു അങ്ങനെ ഇന്ന് ബിരിയാണിയും ബിരിയാണി അരി ഇരിപ് പ്പുണ്ടായിരുന്ന് അത് വേറെ
ആഹ്
ച്ചക്കറിയൊന്നും ഇല്ല നമ്മുടെ അടുത്ത കടേൽ അവരുടെ ഒരു കടേൽ അവരുടെ ആ ഒര് അപ്പാപ്പൻ മരിച്ചോണ്ട് കടയില്ല അപ്പ അതുകൊണ്ട് പിന്ന തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു വിട്ടു ആഹ്
അല്ല അയ്നകത്ത് മുട്ടയൊക്കെ ചിക്കി ഇട്ട് കഴിഞ്ഞാ നല്ലതാണ്.
മുട്ടയൊക്കെ വറുത്ത് സലാഡും ഒക്കെ വെച്ച് പിന്ന സോയാബീൻ വറുത്തൊക്കെ കൊടുത്ത് അയാക്ക് ഭയങ്കര ഇഷ് സോയാബിനെ ആഹ് അങ്ങനെ അതുഒക്കെ വർ
എന്റെ വീട്ടിൽ അച്ഛനും മക്കക്കും ബിരിയാണി ഇഷ്ട്ടല്ല എനിക്കാണെങ്കി ഭയങ്കര ഇഷ്ട്ടവ ഉം ഇഷ്ട്ടവല്ല പിന്നെ കഴി ആഹ് കഴിക്കുംന്നുള്ളതേ ഉള്ളു അല്ലാതെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കത് ത്തൊന്നുല്ല അവർക്ക് അത്രങ്ങ് ഇഷ്ട്ടവല്ല.
പിന്നെ എല്ലാവർക്കും പൊതുവേ പിള്ളേർ എല്ലാർക്കും അത ബിരിയാണിയൊക്കെ ആണല്ലോ ഇഷ്ട്ടം.
ആഹ് ആഹ് ആഹ് അതുകൊണ്ട് ആഹ് അവർക്കത്ര
ആഹ് ആഹ് ആഹ് ശെരി എന്നാ കൊറച്ച് ആഹ് ശെരി